ഹലോ
എന്തെക്കെയുണ്ട് ശേഷം ഹലോ കേക്കമോ ആണോ ഇവിടെ ല്ലർക്കും സുഖട്ടിരിക്കുന്നു എന്താ കഴിച്ച്
ഇവിടെ ദോശയും സാമ്പാറും കഴിച്ചു
ആഹ നല്ല നല്ല സാധന ആണല്ലേ
ആഹ നല്ല ഭക്ഷ്ണ ആയണ്ട് അത് കഴിച്ച്
ള്ള ഞങ്ങള് ഇഡലി സാമ്പാർ
ആഹ് ഇവിടെ ദോശയും സാമ്പാറായിയിരുന്നു കഴിച്ചത്
ഉം ദോശയും സാമ്പാറും ഇഡ്ലി സാമ്പാറൊക്കെ എന്തെിരു രുചിയുള്ള ഭക്ഷണങ്ങളാ
അതെ അതെ നാട്ടും പുറത്തെ ഭക്ഷണങ്ങളല്ലേ ഇപ്പ എല്ലാ കുട്ടികൾക്കും പുറത്തുള്ള ഭക്ഷണത്തോടല്ലേ ഇഷ്ടം
ആതന്ന് ഇപ്പ എല്ലാം എല്ലാരും അങ്ങ് ഓർഡർ ചെയ്ത് മേടിക്കുവല്ലേ നമ്മള് വിളിച്ച കഴിഞ്ഞാ വിളിപ്പുറത്ത് ആഹ വിളിപ്പുറത്തെ സാധനങ്ങള് കൊണ്ട് എത്തിക്കുന്നത് കൊണ്ട് വീട്ടിലെ പാചകങ്ങളും കുറവാ വന്നു വന്ന് എല്ലാരും പുറത്തുന്ന് കഴിക്കുന്നത് കൊണ്ടേ വീട്ടിലെ പാചകം കുറവാണ് ആഹ എല്ലാർക്കും പുറത്തെ ഫുഡ ആാണ് ഇഷ്ടം അതായത് പുറത്ത നിന്ന് വാങ്ങിച്ചച്ച് കഴിക്കുമ്പം ടേസ്റ്റും കൂടുതലാണ് അ രുചിയായിട്ട് നല്ലരുചിയാണ് നമ്മള് വീട്ടിലൊക്കെ നല്ലതുപോലെ വെച്ച കൊടുത്താലും രുചി കുറവാന്നാ പറയുന്നേ
അതെ പൊതുവെ കുട്ടികൾക്ക് ഇപ്പം പുറത്തുള്ള ഭക്ഷണത്തോടാണ് ഇഷ്ടം ഇപ്പം വീട്ടില ഭക്ഷണത്തൊന്നും അവർക്ക് വലിയ താല്പര്യൊന്നും തോന്നാറില്ല കാരണം അവർക്ക് പുറത്തുള്ള ഇഷ്ടത്തിലുള്ള ആ രുചി അവരുടെ ഇത് വ അവർക്ക് വീണ്ടും വീണ്ടും പുറത്തുള്ള ഭക്ഷണത്തോട് ഇഷ്ട തോന്നും
എനിക്ക് തോന്നുന്നത് ഈ പുറത്ത ഭക്ഷ ഭക്ഷണത്തില് ആ അതെ അതന്ന് വെച്ചാൽ അവരെന്തോ രുചി കൂടാൻ വേണ്ടട്ട് എന്തോ സാധനങ്ങളൊക്കെ ചേർക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മള് വീട്ടിൽ വെക്കുന്നതും അതേ സാധനങ്ങളൊക്കെ ചേർത്തല്ലേ നമ്മെ വീട്ടിൽ വെക്കുന്നത് പൊറത്ത് വെക്കുമ്പോ അവര് അതിന് മാത്രത്തെ രുചി വരാൻ കാരണം എന്തെങ്കിലും ചേർക്കുന്നുണ്ടായിരിക്കും കൂടെ
എന്തെങ്കിലും മായങ്ങൾ ചേർത്തുള്ള ഭക്ഷണമാണല്ലോ ഇത്ര ദിവസത്തേക്കല്ലേ ഇപ്പോരു ഒരു ചിക്കൻ തന്നെ വേവിക്കന്ന എത്ര ദിവസത്തേക്ക് അവര് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണങ്കിൽ ആ ചിക്കൻ എത്ര ദിവസത്തോളംവർ ആ കടകളിൽ ഇരിക്കുന്നത് അപ്പൊ തന്നെ എന്തേങ്കും മായക്കെ
ആ പഴ പഴകിയത് ആ ഉം പഴകിയതായാലും ശരിയന്നെ ത്തെ ആവാതിരിക്കാനായിട്ട് അവരെ കത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്താ വെക്കുന്നത്.
അല്ല ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ടരിക്ക ഇത് പോലെ പുറത്ത് അമ്മൻ നിന്ന് നോക്കുന്ന കുട്ടികൾക്ക്റിയില്ലല്ലോ ഇതിപ്പോ അവര് മായം ചേർത്തുള്ളത് ആണ് തേരുന്നെന്ന്
ഈ കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ.
അതെ കഴിക്കുന്ന കുട്ടികൾക്കാല ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ കൂ കൂടത്തതേ ഉള്ളൂ ഇപ്പൊ പൊതുവേ കുട്ടികൾക്ക്. പൊതുവെ ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ
നമ്മളിപ്പോ എന്ത് കഴിച്ചാലും ഇപ്പൊ ആഹ് പുറത്ത്ന്ന് നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ആ പുറത്തത്തെ ഫുഡ് കഴിക്കാനായിട്ട് പേടിയാണ് കാര്യം മിനിഞ്ഞാന്ന്. ആ പിന്നെ പത്രത്തിൽ തന്നെ വാർത്ത വന്നതാ പൊറത്തു പോയി ഭക്ഷണം കഴിച്ച ആൾക്ക് മരിച്ചുന്ന് പറഞ്ഞോണ്ട് റെസ്റ്റോറന്റി പോയിട്ട് ആഹാരം കഴിച്ചു മരിച്ചു പറഞ്ഞപ്പോ നമുക്ക് തന്നെ പുറത്ത് പോയി കഴിക്കൻ. കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ അവര് പറഞ്ഞ് ഇനിയിപ്പോ ബാക്കിയുള്ളരെ എല്ലാരും പോയി കഴിക്കുന്നതോ അപ്പൊ ആ അപ്പ നമ്മക്ക് പോയി കഴിച്ചാൽന്താ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്
അതെ അതെ കുട്ടികൾ പറഞ്ഞാൽ അനുസരി അൻസരനശനം എന്നല്ല പറഞ്ഞാലും കുട്ടികൾക്ക് പൊതുവെയുപ്പ് പുറത്തുള്ള ഭക്ഷണത്തോട് ഇഷ്ടായി തുടങ്ങി.
ആഹ് അവർക്ക് മനസ്സിലാവകത്തില്ല അത് കൊള്ള കൊള്ളത്തില്ല നമ്മൾ വീട്ടിലെ ആഹാരമാണ് നല്ലത് എന്ന ക്കെ പറഞ്ഞാല് അവരത് മനസ്സിലാക്കുന്നില്ല
അതെ മനസ്സിലാക്കുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ അടിക്കൊ എന്തെങ്കിലും ചെയ്താൽ അതിനോടുള്ള വാശി ആയിരിക്കും പിന്നെ അത് കുട്ടികളിൽ കാണാം തോന്നുന്നു തുടങ്ങുന്നത് അപ്പോ പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല അവർക്ക് ആ രുചി. ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അവർക്ക് അത് തന്നെ വേണന്ന് തോന്നും
അതെ അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ
ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമെന്ന് ചോദിച്ചാൽ അപ്പവും മുട്ടക്കറിയാണ്.
ആഹ് ആ ഹാ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ട
ആഹ്
മറ്റേ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളെക്കാ ആട്ടിലും ഏറ്റവും ഇഷ്ടം എനിക്ക് സദ്യ കഴിക്കാനാ
അല്ലെ സദ്യലാ
കൂടെ കല്യാണത്തിന് പോയാലും. കല്യാണത്തിന് തലേന്ന് പോയാല് നമ്മളെല്ലാവാരും പോയി ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോട് വലിയ താല്പര്യംല്ലാക്കും. ആഹ് അയോ അമ്മേ എനിക്കാണെങ്കി പിറ്റേ കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിക്കാന ഇഷ്ടം.
അതെ അതെ ഇപ്പ പതിവ് ആ എല്ലാ കല്യാണങ്ങള് ക്ക് ആഴക്കും താല്പര്യം എന്നാലും പൊതുവെ ഇങ്ങനെ ചുരുക്കം പേര് മാത്രം പറയാറുള്ളു സദ്യയാണ് ഇഷ്ടംന്ന് പക്ഷേ സദ്യ എനിക്ക് എല്ലാ കറികളും ഒക്കെ പിന്നെ പായസം ഒക്കെ കുടിച്ചിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസും നിറയും വയറും നിറയും
ആദ്യമേ പപ്പടം കൊണ്ടുവക്കത്തില്ലേ നമ്മള് ഈ പരിപ്പിന്റെ കൂടെ ചുടാനായിട്ട് പപ്പടം കൊണ്ട് വെക്കത്തില്ലെ? ഞാൻ പപ്പടം എടുത്ത് മാറ്റിയിങ്ങനെ വെച്ചേക്കും മാറ്റി വെച്ചേക്ക്ന്നെന്തിനന്നാറിയൊ ലാസ്റ്റ് പായസം കൊണ്ടൊരുമ്പോ അതിനകത്ത് പൊട്ടിച്ച് ആഹ് ഒരു പിടുത്തങ്ങ് പിടിക്കും സൂപ്പറാ ആഹാ നമ്മള് ബോളിയൊക്കെ കഴിക്കത്തില്ലെ? അതെപോലെ ടേസ്റ്റാ
അതെ അതെ സദ്യക്കൊരു പ്രത്യേക രുചിയും അതൊക്കെയാ പക്ഷെ ഇപ്പൊഴത്തെ പുള്ളാർക്ക് സദ്യയോടല്ല ഇഷ്ടം കു അവർക്ക് കുഴിമന്തി, ചിക്കം ബിരിയാണി
ചിക്കൻ തന്തൂരി, കുഴിമന്തി, ഫ്രൈഡ് റൈസ്, ബിരിയാണി ചില്ലി ചിക്കൻ ആഹാ അങ്ങനെയൊക്കെള്ള കാര്യങ്ങളാ
അയിന്നീ ഇവടെ എന്നീ ആഹാ എന്നീ ആഹാരങ്ങൊളിലാണ് അവർക്ക് പ്രിയം അതെ അതെ അവർക്ക് വേറൊന്നും വേണ്ട
ഉം അവർക്ക് വേറെ എന്തുവാ വേണ്ട്ന്നെ നമ്മള് സദ്യ കഴിക്കുന്നറിഞാ അയ്യേ സദ്യയോ? ഇങ്ങനാ പറയുന്നെ
ആഹാ അതെ കുട്ടികള് പൊതുവെ ആന്ന് അതെ അതെ എന്നും ചോറും എന്നും എല്ലാം വീട്ടിലും എന്നും ചോറും കറിയും എന്നും ചോറ് കറിയാ അയ്യേ സദ്യയാണോ ഇഷ്ടം എന്നാ അവര് പറയുന്നത് ചോറും കറക്കി പൊറമെ അവർക്കറിയില്ലല്ലോ ചോറും കറിയും ആണ് നല്ലതെന്ന്
നമ്മള് മൂന്ന് നേരം സദ്യ കിട്ടിയാലും കഴിക്കും ഞാൻ എനിക്ക് അത്രക്ക് ഇഷ്ടവാ സദ്യയോട്
അതെ അതെ പൊതുവേ സദ്യ കഴിക്കുന്നോടൊപ്പംതന്നെ നമ്മുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാറില്ല പൊതുവെ നമുക്കറിയുന്ന എന്തൊ അവിയല്, തോരാൻ, അവിയലിനകത്ത് തന്നെ മുരിങ്ങയിക്ക പച്ചക്കറികളല്ലെ കൂ ടുതലുവൊള്ളത് അത്കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങള് ഉണ്ടാവുന്നില്ല
അതെ അതെ നമ്മക്ക് ഏറ്റവും കൂടുതല് ആ വിറ്റാമിൻസ് കിട്ടുന്നതും പോഷകാഹാരം മൊത്തവും നമ്മടെ സദ്യയിലാണ് ഉള്ളത് അല്ലാതെ നമ്മള് ഈ ചിക്കൻ, മട്ടൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അതിനാത്ത് ഫാ പിന്നെ പ്രോട്ടീനുണ്ട് ഇല്ലെന്നല്ല പ്രോട്ടീൻ നല്ലായിട്ടുണ്ട് എന്നാലും നമ്മക്ക് ഈ സദ്യ കഴിക്കുമ്പോ എല്ലാം പിന്നെ വിറ്റാമിൻസും കൂടെ നമുക്ക് കിട്ടും നമ്മുടെ ശരീരത്തില് കിട്ടുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട ആ അസുഖങ്ങളെല്ലാം പോവും. നമുക്ക് ബ്ലെഡിന്റെ ആ രക്തം രക്തം ഒരുപാട് ശരീരത്തിലുണ്ടാവും ഇങ്ങനെയൊക്കെ ആഹാരങ്ങളും പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുംതോറും നമുക്ക് ശരീരത്തില് ആ രക്തത്തിന്റെ അംശം കൂടും നമ്മള് നല്ല ആരോഗ്യവായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും
സഹായിക്കുക എന്ന് വെച്ചാ ഇപ്പഴത്തെ കുട്ടികൾക്ക് അത് അറിയുകയില്ല കുട്ടികൾക്ക് പൊറമെ കുട്ടിയെ ചില മാതാപിതാക്കളങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുവില്ല
അതിന് ഇപ്പൊ ഇവിടുത്തെയാർക്കും സമയവില്ല പറഞ്ഞു കൊടുത്ത് മന സ്സിലാക്കാനുള്ള സമയവും ഇല്ല അവർക്ക്ത് കേട്ടിരിക്കാനുള്ള ക്ഷമയും ഇല്ല കുട്ടികൾക്കാണെങ്കി ഒന്നുംവൊന്നും കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല ആ ഒന്നെ ആഹ് ഇപ്പെന്ത് പറഞ്ഞാലും എനിക്ക് എനിക്ക് അവിടെന്ന് മതി അടുത്ത കടേന്ന് മതി അല്ലെങ്കി ഇല്ല കടേന്ന് എന്താണ് മേടിച്ചത് നല്ല നല്ല ഭക്ഷണവായിരുന്നു എനിക്കങ്ങോട്ട് പോയാ മതി എനിക്ക് അവിടന്ന് തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുവാ
മ് അതെ അതെ എനിക്ക് എനിക്കത് മതി എനിക്കിത് മതി ഈ കടയിലെ വേണ്ട എനിക്ക് ആ കടയിലെ ആ കടയില് പൊറോട്ടയും ബീഫ്കറിയും മതി ഈ പൊറോട്ടയും ബീഫ് കറിയും നല്ല ഭക്ഷണം തന്നെണ് എന്നാലും അതിനും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങള്ണ്ടാവും
അത് നമ്മള് പക്ഷെ ആഴ്ച്ചേല് ഒരു ദിവസമേ കഴിക്കാവൂ അങ്ങനെയൊക്കെയുണ്ട് നമ്മള് ഈ മൈദേന്ന് പറഞ്ഞ സാധ നം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷകരമായ ഒരു സാധനവാ ആ സാധനം നമ്മള് ഒരുപാട് കഴിക്കുന്നത് തന്നെ ദഹന പ്രശ്നത്തെ തന്നെ ബാധിക്കും ദഹനത്തെ ബാധ ബാധിക്കും പിന്നെ നമ്മള ഉം പിന്നെ ഈ എന്തുവാ മലബന്ധത്തെ ബാധിക്കും അങ്ങനെയൊക്കെ ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് നമ്മക്ക് കാണുമ്പോ കഴിക്കാ കഴിക്കാനൊക്കെ തോന്നുന്ന ഏറ്റവും എനിക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ പൊറോട്ടയും ബീഫും ഏറ്റവും ഇഷ്ടപ്പെ ആഹ് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ്
അതെ
പൊറോട്ടയും ബീഫും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവാ പക്ഷെ നമുക്ക് എന്നും കഴിച്ചൂടാത്ത ഒരു സാധനമാണത് അത് അറിയാം ഉം അതറിയാം നമുക്കറിയാം ഇന്ന് കഴിച്ചു നാളെയും കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഇത് കേടാന്ന് എന്ന് മനസ്സിലാവും പക്ഷെ അത് കണ്ട കഴിഞ്ഞാ കിട്ടിയാ കഴിക്കാതിരിക്കത്തില്ല കഴിക്കും പിന്നെ കുട്ടികളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ മാത്രം പറഞ്ഞിട്ടും കാര്യ ഇല്ല
അതെ അതെ കുട്ടികെ മാത്രം പറയാതെ അവരുടെ മാതാിതാക്കൾ ഇപ്പം പൊതുവേ മാതാപിതാക്കൾ ജോലി കഴിഞ്ഞു വരുമ്പോ അവർ തിരക്കാണ് അവർ പറയും ഇന്ന്യ്യ ഇന്ന് പാചകം ചെയ്യണ്ട ഇന്ന് പുറത്ത് പോയി കഴിക്കാം അല്ലെങ്കിൽ പുറത്ത് വാങ്ങിക്കുന്ന രീതി വാങ്ങിക്കുന്ന സംവിധാനം ഉണ്ടായ ഉണ്ടായതു കൊണ്ട് പുറത്തൊന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയായി മാറി
ആന്നാന്ന് അതാകുമ്പം വന്ന് കഴിഞ്ഞാ പിന്നെ ഒരു വിശ്രമോ ആവും വീട്ടില് ജോലിയൊക്കെ ഒരുപാട് പോയി ജോലിക്ക് ഇറങ്ങി പോയിട്ട് വന്ന് ഒരുപാട് ക്ഷീണിച്ചകയിലേ കയറി വരുന്നെ പിന്നെ വീട്ടിലെ ജോലി എല്ലാം കൂടെ ആകുമ്പഴത്തേനും ഭയങ്കരക്ഷീ ക്ഷീണമാവും അതിനെക്കാട്ടിയക്കെന്തായ പുറത്തു പോയി കഴിക്കാംന്ന് എല്ലാരും വിചാരിക്കും
അതത് ജോലിലാ ജോലി ലാഭമാവും അവർക്ക് മേ മെനക്കെടേണ്ട ബുദ്ധിമുട്ടിച്ച് ഓരോ ജോലിയും ചെയ്യേണ്ട
വന്ന് കഴിഞ്ഞാ പിന്നെ വിശ്രമിക്കാം ഒരുപാട് സമയം
അതെ അതെ ആ രീതിയിലോട്ടും ആയിക്കഴിഞ്ഞു നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെ സംവിധാനമൊക്കെ വളർന്നു കഴിഞ്ഞു
ഉം
പഴയ കാലങ്ങളില ഭക്ഷണ രീതിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടപ്പെടാറില്ല അവർക്കെല്ലാം പുറത്തുന്ന് വ പുറത്തുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം
നമ്മള് ഏറ്റവും കൂടുതൽ ആഹാരം നമ്മള് വീട്ടിൽ വെച്ച് അല്ലേ കഴിക്കുന്നത് കൊണ്ടൊക്കെന്നും ആര് പുറത്തു പോയി കഴിക്കത്തില്ല അഥവാ പോയി കഴിച്ചാ ഏന്തെങ്കിലും സാഹചര്യത്തി വിളിലോട്ട് പോകേണ്ട ഒരു വേറൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ നമ്മള് കടേൽ എങ്ങാണം ക കേറിട്ട് രാവിലെ രണ്ടു ദോശയോ അല്ലെങ്കിൽ ഒരു കുറ്റി പുട്ടോ അങ്ങനെയൊക്കെ മേടിച്ച ആ പണ്ട് പണ്ടുള്ള ആൾക്കാര് കഴിച്ചോണ്ടിരുന്നത് ആഹ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് നമുക്ക് ബാക്കി ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞാണ് പോകുന്നത് രാവിലത്തെ ഭ ഭക്ഷണം എങ്ങനെങ്കിലും കടയിനെങ്ങാണോ ആക്കിയിട്ട് ഉച്ചക്ക് നമ്മുക്ക് വീട്ടിൽ പോയി കഴിക്കാം
ആ അതെ ഇപ്പ ഏതിലൊരു യാത്ര പോയാൽ തന്നെ പൊതിച്ചോറ് കെട്ടി പോകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പൊതിച്ചോറ് ഇപ്പൊ ആരും അങ്ങനെ പൊതിചോർ കെട്ടാറില്ല വേണ്ട എന്തിനാ എന്തിനാ ഭക്ഷണം ഉണ്ടാക്കൻ നമുക്ക് പുറത്തൊരു കടയിൽ നിന്നങ് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ ആ രീതിയിലായി
വെള്ളം പോലും കൊണ്ടു പോകാറില്ല പണ്ടൊക്കെ അവ അമ്മമാരൊക്കാണെങ്കിൽ എവിടെങ്കിലും പോവാണെങ്കിൽ ഒരു വെള്ളംെ കുപ്പിയേട്ടാ പോവുന്നത് ഇപ്പഴാണെങ്കി വെള്ളമൊന്നും കൊണ്ടു പോകാറില്ല അതും വെളിൽനിന്ന് മേടിക്കാമേന്നുള്ള രീതിക്കാ പോകുന്നത്
അതെ അതെ ഇപ്പം ആ രീതിയിലോട്ടായി മാറിക്കഴിഞ്ഞു പൊതിച്ചോറ് അതൊക്കെ മാറിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികള നിന്നും ഇപ്പ എല്ലാ ഇപ്പ വരും തലമുറകളിൽ എല്ലാവരും ഇനി യാത്ര പോകുമ്പോൾ തന്നെ പുറത്തനിന്നുള്ള ഭക്ഷണത്തിനോടായിരിക്കും താല്പര്യം അപ്പൊ അത് പുറത്തുനിന്ന് കഴിക്കാനുള്ളതേ അവര് നോക്കാറുള്ളൂ
ആ അതെ ഇനി അങ്ങോട്ടുള്ള തലമുറേൽ എങ്ങനാ നമ്മുടെ ഭക്ഷണ രീതിയെ കുറിച്ച് ഇതുപോലുള്ള ഭക്ഷണ രീതിയൊക്കെ ആണെങ്കിൽ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് എൻറെ ഒരു തോന്നല്
അതെ അതെ വല്ല ഇനി വെരും തലമൊറകള്ലും ഇതെങ്ങനെ ഭക്ഷണ രീതിയ പക്ഷെ ഭക്ഷണം കഴിച്ച് അവർക്കിനി ആരോഗ്യ പ്രശ്നം ഉണ്ടാ ഉണ്ടാകാതിരിക്കട്ടെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് അതിനുള്ളരും
നമ്മക്ക് പക്ഷെ നമ്മളം ആഹ് ഈ ആരോഗ്യവകുപ്പിന് ആരോഗ്യവകുപ്പ് ഒരു ഇതിലും ഒരു മുൻഗണന നൽകി എല്ലാ ആ നമ്മള് നമ്മക്കൊരു ബോധവൽക്കരണം കുട്ടികൾക്കായാലു ഒരു ബോധവൽക്കരണം നൽകിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഒന്നു വിചാരിക്കുന്ന്
അതെ അതെ ഏറ്റവും നല്ലതാണ്
ഉം എന്തായാലും ഇത്രയും നേരം ഇത്ര നല്ല അറിവുകളൊക്കെ പങ്കുവെച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷോണ്ട് ഇനിയും ഇതുപോലൊക്കെ സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ഉം
ഇന്നാ ശരിയങ്കി ന്നിക്ക്യോ ആഹ്